കേക്കില്ലേ കൊഴപ്പില്ല ഉം ങ്ങനാ തന്നെ
കണ്ണന് കണ്ടികാണ് അ
ഉ
എന്തന്നെ
ഞാൻ കൊടുക്കുകണങ്ങൾ
അല്ല അല്ല ഞാൻ ഹുസ്ബൻഡയ്
ആ
ഹസ്ബൻഡ് പറഞ്ഞാന് വിഴിച്ചതാണ് പിന്നെ ഇവിടെ മീൻുണ്ടേ-
ആ ഹാ
മീ വളർത്തിന്റെ കുഴുണ്ട് മീന്റെ അപ്പൊ ആയിൽ മു ആഫ്രിക്ക മൊയി ഉണ്ടോ ഒരു കുയിൽ അപ്പൊ അതിന് കണ്ണന അറിയില്ല കണ്ണന അറിയോ- മീന്നാറില്ലേ?
ഞാന അങ്ങനെന്നക്കറിയില്ല.
പേരൊന്നും അറിയുണ്ടാവില്ല അല്ലേ?
ഉ ഉം ഉ ഉ ഉ ന്നും അറിയില്ല മീനിനൊക്കെ നമ്മൾ വളർത്തിയെങ്കിൽല്ല.
ആ വരാലേ അറ കണ്ണ മുജ് മുജ ഒന്നും കേട്ടിട്ടില്ലേ?
ആ അക്കൊ പറയനെറ്ക്കൻ.
ആ അപ്പൊ അതില് വേറെ മീനിനെ നമ്മള് ഒരു മീനിനെ വളർത്തിണ്ട് ഒരു കുയില് അപ്പൊ അയിക്ക് നമ്മള്- ഓലല്ലാത്ത വേറെ തീനെ ഇട്ടാല് ഓല തമ്മില് അങ്ങോട്ടും ഇങ്ങോണ്ടും- ഇതക്കും അപ്പ അതിന്റെ വാൽ ആ വാൽമ മുറി അയക്കുന്നന്നെ നല്ല- ട്ടത രണ്ടും രണ്ട ഐ രണ്ട വർഗ്ഗങ്ങൾ ഉണ്ടാവല്ലോ.
ആ
അപ്പൊ അതുപോലെ ഓലെ ഇതായ ഓല ഓലെ സേന അമ്പത്തേ തമ്മ മച്ച്മാരാന ണ്ടല്ലോ. കുട്ടിയളേന്നെ. പ്രായല്ലതും ചെറുതും വലിതും -
മ് മ് മ്
ആ അപ്പൊ അതിൽ ഒന്നിനെ മറ്റീന ഇട്ടക്കുന്നു അപ്പ മറ്റിയതിന്റെ വാലൊക്കെ മുറിയാക്കി. അപ്പൊ ഞാൻ പറ അത്തിട്ടാളിന്ന് അപ്പൊ അതിന്റെ ചാവി ചോയ്ച്ചാണ്. കാവിയുടെ തന്നെ-
ആ
ന്റെ ഞ തോടാണ് പോവണ്ടത് തോ പോണ്ടേ-
ആ
വീടിന്റെ മുന്നിൽ കൂടി ഇന്നലെ ഞാൻ-
ആ
പിന്നെ തോട് മുന്ന കൂടി പോവണ്ടായി-
ആ മ് മ്
മീൻ കുടിക്കാൻ പോവും അതിന് വാങ്ങിയതല്ല മറ്റേത് നമ്മള് വാങ്ങിയാണ്.
ആ ആ
വരാല് പല ആയിട്ടും മീനുണ്ട് ചെയിലിട്ട വാള-
ആ
ഇനിന്റെ ഒരു അസ്ഥയാണ് ഈ മയക്കാവുമ്പോ മ്. ഞമ്മ ഈ ടാങ്ക് റമ്മ്താക്കുലെ കൊളല്ല വീട്ടിലന്നെ പിന്നെ റംമായിട്ടല്ലേ റം വേറെണ്ട് റമ്മ് മൂന്നാല് റമ്മ് ടാങ്ക് ണ്ടാവോളോ പിന്നെ എഴുന്നൂറ്റി അമ്പിന്റെ- ടാങ്ക് ണ്ട് പിന്നെ ആ നീലണ്ടല്ല ചെറുത ഏത് ഒരു- അത്ണ്ട് പിന്നെ വേറൊരു അഞ്ഞൂറിണ്ട് ഉണ്ട്. അതിലൊക്കെ ഓരോ ഐറ്റങ്ങളാണ് പല്- ഇ മക്ക് ഒന്നിനെ ഒന്നില ആക്കാൻ പറ്റൂല എന്നാ മതി.
എന്നിട്ട് ഇങ്ങള് വിക്കലാണത് അത് വിക്കുവോ?
ബുക്കന്നല്ല ഇങ്ങനെ കാണാൻ പിന്നെ- തിന്നും ചെയ്യ നമുക്ക് വേണെങ്കിൽന്ന് പിരിച്ചു തിന്ന ഞാനതൊന്നുമല ഉ ഞതൊന്നുംല്ല ക്ക് ഇഷ്ട്ടല്ല. ചക്ക കൊടും അപ്പ നമ്മള് തോട്ടന്നൊക്കെ പുടിച്ചു വിടുന്നാലും അതില് നമ്മള് ചത്തത്- ചുമ അവോല്ലേ എടുക്കുമ്പോളെ, ജീവെള്ളും ജീവാഅല്ലാത്തതും കുച്ചിന്റെ ആവശ്യം അതൊക്കെ വലുത് ഞാനൻ ഉണ്ടാക്കി കൊടുക്കും ഓല് തിന്നും. ഇവടെ ഒലക്ക് ഇഷ്ടമാണ് അവിടെള്ളയ്യോ ആവാ രസാന്ന് പറഞ്ഞേക്ക അതൊന്നുല്ല
എന്റെ മാപ്പിളക്ക് ഇഷ്ട, പക്ഷെ ഇമ്മാക്ക് ഇഷ്ടല്ല.
ചെറുത്തേ അത് കൊഴപ്പന്നുല്ല. ചെലോൽക്ക് അത് ഇഷ്ടാവും. എന്റെ വാസന വാസന കേട്ടാല് നല്ല വാസന. മ്പോ തിന്നാത്തോ എന്താന്നറിയില്ല
നിങ്ങക്ക് തിന്നാൻ തോന്നുലല്ലേ.
എ ഏ ഞാൻ നല്ല ഉണ്ടാക്കി കൊടുക്കും. ചെലോലത് തിന്നാത്തോണ്ട് ണ്ടാക്കി കൊടുക്കൂല്ല, അതിന്റെ മണം നമ്മളെ കൈമ
ങ്ങള് മീൻകൂട്ടാന് ങ്ങളെങ്ങനെ വെക്കല്.
എങ്ങനെ ഏത്
മത്തിയൊക്കെ എനിക്കല്ലേ ഞാൻ എങ്ങനെ മീൻകൂട്ടാൻ വെച്ചാലും ഈ വറ്റിച്ച വെച്ചാ സാരല്ല അല്ലാതെ നിനക്ക്ത് പിന്നെ വ കട്ടിയില്ല വെള്ളാക്കി ച്ച കട്ടിന്നണ്ടാവുല ഒരു രസണ്ടാവില്ല വച്ചാല്
ആ ഇപ്പൊ ഇന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻപ്പം ഇത് ഉണ്ടാക്കാന്ന്‌. വൈകുന്നേരം അപ്പൊ ഇന്നോട് അറിയാം ഇതിന് മത്തി പറ്റിയേനല്ലേട്ടാ. മത്തിഷ്ടല്ല, ഇന്നലെ അതേ മതിരി ഇന്നലെ പഞ്ഞീനില്ലെ പഞ്ഞീനുള്ള മത്തി ന്നലെയിക്കൂടി വന്നപ്പോ വാങ്ങി വാണോയ്ച്ച് അപ്പഞ ഇൻക്ക് മത്തി ഇഷ്ടല്ല ഉബല് പറ്റാത്തോണ്ട് ങ്ങട്ട്കൊ രില്ല അപ്പൊ എല്ലാരും ഇത് ഇങ്ങനെ വാങ്ങിയപ്പോന്ന് ഞ വാങ്ങിക്കാളെ അപ്പൊ ഇന്നിപ്പോ എന്നോട് പറയാം മത്തി വെച്ചാള ചാറ് ആഹ് മത്തിയേ പറ്റാത്ത ആളാണ് മത്തി വച്ചാളാ അ ണ്ണൊക്കെള്ളാ മത്തിയാണ് അയി നമ്മളെ പിന്നെ ആദ്യം കടക് ഉലുവ ഉലുവോട്ട് കാണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കലിട്ടാ ഉലുവട്ട് കാണ്ട് പിന്നെ വെല്ലുളി ഒന്ന് ഒരു വല്ലുളി ഇട്ടകാണ്ട് അതും വാടി കരിയപ്പിന്റെറെല ഇതൊക്കെ ഇടാം പിന്നെ ഉം തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലാം വാടുല്ലോ വെരണ ശേഷം അതിന്ന് കൊറച്ചെടുത്താണ് മിക്സിൽ ഇടും. കുറച്ച്
ആഹ്
കുറച്ച് അതായത് നമ്മളെ ചെറിയ മിക്സിന്റെ ചെറിയ ജാറിൽണ്ടാ അത്ര ഇതിനൊക്കെനുസരിച്ചട്ടാ വേ മറ്റെ വല്ല്യ മിക്സിലൊക്കെ ഇടണങ്കിൽ കുറേ വാണം തേങ്ങ കണ്ട മതി ഇല് കൊറച്ചെടുത്താ മതി ഒന്നായിട്ടെടുത്താപിന്നല്ലാം കട്ടിയാവും അതിന്റെ പകുതിട്ത്ത്കാണ്ട് അമ്മള് സമ്മന്തിക്കര അതിലൊന്ന് ക്യാണ്ട് പിന്നെ അത് വെള്ളം പാർന്ന് കാണ്ട് ഇതി കൊഴിച്ചാ മതി. ഇത് കൊഴിച്ച പിന്നെമ്മള് പുളി വള്ളം വള്ളത്തിലിടല്ലോ പുളി പുളി ഇടൂലെ
ഉം ഉം
പുളി അതി വാര എന്നിട്ട് മസാലക്കെ മസാല കെ ഇട്ടീന്റെശംട്ടാ നമ്മള് ഉള്ളിം തക്കാളിയൊക്കെ വയട്ടീല്ലെമ്മള് ആ ഇട്ടാലു ഇട്ടില്ലെങ്കിലും കൊയപ്പൊന്നുല്ല ന്നാലും മസാല ആമ്പോ പിന്നെ ഉള്ളി തക്കാളി വാട്ടുമ്പ പിന്നെ മല്ലിപ്പൊടി തുള്ളിടും പിന്നെ മഞ്ഞളും ഉപ്പൂല്ലെ മൊളക് ട്ട്ട്ട്ണ്ടാവൊല്ലോ അങ്ങനയ്ന്ന് പക് തി ട്ത്ത് വള്ളം വാർത്ത്ങ്ങാണ്ട് ആ മസാല അരച്ചത് തിക്ക് ത് നല്ലോം തൾപ്പിച്ചിം തൾച്ചീൻ്റെ ശേഷം അമ്മള് മൊളക് മീന്‌ട മീന്ട്ട്ങ്ങാണ്ട് പിന്നെ ചെറ്തായ്റ്റ് തൾച്ച്ങ്ങാണ്ട് അ കൊർച്ചേരം പിന്നയ്ല് തായാല് അനെ അപ്പൊ കട്ടിണ്ടാവും റ്റും കട്ടിണ്ടാലില്ല മറ്റേ ചേൽക്കാക്കുമ്പോ
ഏ വയ്റ്റിങ്ങാണ്ട് മൊളക് ട്ട്
ആ വയറ്റിങ്ങാണ്ടാവുമ്പോ ഇത് വള്ളത്തിന്റെ മാതിരിയെന്നെണ് ആ ഉള്ളിം തക്കാളി ട്ട് കൊടുക്കും പിന്നെ അത് ആണ്ടും ങ്ങ്ണ്ടും തട്ടിക്കും ങ്ങനെ ആവുമ്പൊ ഉള്ളിം തക്കാളിം പിന്നെ കൊർച്ച് ശാന്താവൊല്ലൊ
ആ ആ
ഉണ്ടാവൂല ങ്ങനാവുമ്പളെയ് അപ്പ അമ്മള് ത് ന്ന് പോവും മറ്റേത് ഞം മ്മളാ വേസ്റ്റിലണ്ട് ഒയ്‌വാക്കാണ് മൊളകൊയ്‌വാക്കും തക്കാളി വെൽ താണേലൊ അവ് ഒയ്‌വാക്കും
ആ സത്യം ഓ
ആ ഇങ്ങനാവുമ്പൊ പിന്നെ അത് അതി കൂടി അങ്ങനണ്ട് ആരഞ്ഞ്ങ്ങാണ്ട്
ഉം ഓനെയ് കട്ട്മ്മെ കേറി ഓന് പാത്താനായ്ട്ട് മെനക്കട്ട്ക്കാണ് ന്ന്
മൂത്രയ്ച്ചാ
പിന്നി ഒയ്ച്ച് ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടോയി വാഷിംഗ് മെഷീൻല്ട്ട് നോക്ക്യപ്പൊണ്ട് പിന്നിം
വള്ളൊയ്ച്ചണെയ് ആ പിന്നെ ഉം അതല്ലാ പമ്പേസ് ട്ടൊട്ക്കല് ണ്ടാവൂല ലേ
പമ്പേസ് യണ്ട് ഞാൻ പകലൊന്നു ട്ടൊട്കൂല രാത്രി മാത്രേ ട്ടൊട്ക്കൊള്ളു
ആ മൂത്രെയ്‌ക്കാൻ പറയാനായ്ട്ടൂണ്ടാവൂല
ആ പറയാനായ്റ്റൂല്ല
ഉം പിന്നെ ഇവടെ കമ്പ്ലെയ്റ്റാക്കി ബെഡൊക്ക തായിലെ
ക്കൊ തൊടച്ച് ഒണക്കാണ്
ഉം ഇ മയാവ്മ്പൊ പിന്നെ അവും നെൻഞ്ഞാലും തന്നെ ഒണങ്ങാനും
ഉം
ആ ആ ഏ അടീല് കൾപ്പിച്ചാ മതി മ്മാൻ്റപ്പൊന്നും കൾച്ചൂലെ
ഇല്ല ല്ല മ്മ പീടിയെ പോണന്നർണ് ണ്ടെയ്നി മറ്റോലപ്പം ങ്ങനെ കൾച്ചടക്ക്ണ്ട് മറ്റോലപ്പം കൾച്ചന്നെയ്ന് ഓല് കട്ടുമ്മെ കേറു
എന്താമ്മാക്ക് പീടിയ എന്ത് പീടിയ
ഹോട്ടല്ല്
ആ ജോലിക്കോണ്ടാവുല്ലേ
ആ മ്മാന്റെ ആങ്ങൾൻ്റെ ഹോട്ടലെന്നെ
ആ അടെ എര്ത്തെന്നെയൊ
ആ ബടെ അട്ത്ത്ണ്ട് നട്ന്ന് പോവാള്ള ദുരം തന്നെ ഞ് വരും വൈന്നേരം വെരൊള്ളു വൈന്നേരം വെരൊള്ളു നോമ്പർക്കാനാമ്പത്തിന് ആ അഞ്ച് മണിയൊക്കാമ്പത്തിന് വരും
എന്തക്കെ ഉം എല്ലാ വല്യൊ ൻ്റെ ഭക്ഷണം ചൊ ചോറൊക്കള്ളതാവൂലേ
ആ ചോറും മന്തിം ബിരിയാണിം പിന്നെ എർ എന്താണ് ബ്രോസ്റ്റു അൽഫാമും
ആ പ്പങ്ങക്ക് അവ്ട്ന്ന് കൊട്ന്ന മതിയല്ലോ
എ അവ്‌ട്ന്നങ്ങനെ കൊണ്ടരൊന്നുല്ല ഞങ്ങള് ബട്ന്നെന്നെ വെക്കല്
ബാക്കിള്ള ഒന്നും കൊണ്ട്റൂല
ഇവിടെയിന് ആരും തിന്നൂല്ലേ ഞാൻ തിന്നു ആ ഞാൻ തിന്നും മറ്റു കാക്കയൊന്നും തിന്നൂല്ല ഹസ്ബൻഡ് ഒന്നും തിന്നു
ആ ആ ചെലൊർക്ക് അങ്ങനെ ഈ ഹോട്ടൽ ഫുഡ് ആവുമ്പോ വെന്ന് വൈകുന്നേരം വരാവൂല്ലെ ല്ലെനോമ്പായിറ്റപ്പ ഇന്ന് വെട്ടല്ലെങ്കിൽ രാത്രിയോ
അല്ലെന്നും വരുമ്മ
അല്ല രാത്രി അപ്പൊ ഈ റോസ്റ്റ്ക്കെണ്ടെങ്കി രാത്രി അല്ലങ്കരം പണിണ്ടാവുക അപ്പൊ
അല്ലമ്മതിനൊന്നും നിക്കൂല്ലാ ഇമ്മ ചോറും ആ അമ്മൈയുന്നേരത്ത് വരും
ആ ആ
ആ മ്മാന്റെ ആങ്ങൾടെ പെണ്ണുങ്ങളും ണ്ട് ഉമ്മി അങ്ങനെ ഓന് ഓനൊക്കെ തന്നെ ഏ
വെറുംചോറും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ വെക്കാനാവൂലേ
ആ ഓരു മന്തി വയ്ക്കാലും ഉള്ളിയരിലും
ആ നടക്കാനുള്ള ദൂരെള്ളു
ഏ എങ്ങനെ ആ നടക്കാനുള്ള ദൂരെള്ളൂ ആ പോയരാ മ്മ നടക്കലൊന്നുല്ല ഓട്ടോറിക്ഷയിൽ പോവായിപ്പൊ നൂറുപ്യേന്റെ ഓട്ടം മ്മ് മ്മ് മ്മ്
പിന്നെ
അപ്പൊ നി മീനും പത്തിരിയാന്നാ വൈയ്ന്നേരത്തിന്
അല്ല അതൊരസല്ല്യല്ലേങ്ങനെ പത്തിരി മീൻ കറിക്കെങ്ങനെ പറയേലി അപ്പൊ പലതും നോമ്പാവുമ്പോ ഇനിപ്പോ അതാണ് ഇതാണ് എന്നൊക്കെ പറയാം തിന്നാണ്ട അപ്പൊ അതൊന്നും മേണ്ടി വെരൂലാ അന്നേരത്തെ വെള്ളേന്ന് കുടിച്ചാലേ മറ്റേ നോമ്പാവുമ്പോ അതാണ് അത്ണ്ടാക്കണം ഇത്ണ്ടാക്കണം പൊരി കടിന്നൊക്കെ പറയും പിന്നെ ഒരു ചായോ ഒരു ജ്യൂസോ വെള്ളംതിങ്ങും കുടിച്ചാത്തന്നെ പള്ളാറഞ്ഞ് ആ ഞാന് ബീഫ് ഞാൻ ഇണ്ടാക്ക ബീഫ് ഞാൻ ഇണ്ടാക്കു ബീഫ് പിന്നെ ഓര്ക്ക് ഇഷ് ഇവിടെ ചിക്കൻ അങ്ങനെ കൊണ്ടരല്ല പിന്നെ
ബീഫന്നെയാണ് ഇഷ്ടം ഞാൻന്ന് പറഞ്ഞ് ചിക്കൻ ബിരിയാണി വെയ്ക്കാന്ന് അതാവുമ്പോളുപ്പാണല്ലോ ഉം
പിന്നെ
ക്കോട്ട ഞാൻ വിളിച്ചാ
ന്നാ ഓക്കേ